നമസ്കാരം
ഹലോ
ഹലോ
നമസ്കാരം
ആഹ് നമസ്കാരം കേൾക്കുന്നുണ്ടോ എക്കോണ്ടോ ഇല്ലല്ലോ
ഞാൻ പറയണ ഇങ്ങട്ടന്നെ കേക്കണാതിരി
ഇവിടന്ന് അങ്ങനെ തോന്നില്ല നിങ്ങൾക്കായിട്ട് അങ്ങനെ കേൾക്കണ്ടോ അറിയില്ല
തൊറന്ന്ട്ടണ്
ഇല്ലല്ലാ
എന്താ സൗണ്ട് കേക്ക്ണ്
സൗണ്ടിനോ വെള്ളം തുറന്നിട്ടൊന്നില്ലാ
ഉം എന്തൊക്കെണ്ട് വിശേഷം
ആഹ് സുഖായിട്ട് പോണു
എന്താ പരിപാടി
പരിപാടി ഇവിടെ മ്മക്ക് ഫുഡ് ഉണ്ടാക്കലും
ഉം എന്താണ് ഫുഡ്
മ്മക്ക് കാരക്ക ജ്യൂസ് അടിച്ച് കൊടത്തേനി മ്മക്ക് സുഖല്ലാത്തല്ലേ അപ്പോ അതുകൊണ്ട് ഫുഡൊന്നും വല്ലാ കയിക്കാൻ വയ്യ അപ്പന്തെങ്കിലൊന്ന് കഴിച്ചോട്ടെന്ന് വിചാരിച്ചാണ് ഉം
എന്താള്ളത്
ഇമ്മാക്ക് ഫുഡൊന്നും കഴിക്കാ പറ്റുല
ആഹ്
ചെറിയ രോഗ്യ ഷുഗറല്ല ക്യാൻസറിന്റെ ഇതായിട്ടാണള്ള അപ്പൊ വായലാണ് അ അപ്പൊ ഫുഡൊന്നും എരിവുള്ള ഭക്ഷണൊന്നും കയ്ക്കാൻ പറ്റുല ഒരു വർഷം ഒരു പ്രാശ്യം ഒണ്ടായെല് ഓപ്പറേഷനൊക്കെ കയിഞ്ഞ് റെഡിയായി വന്നേരുന്നു ഇപ്പോ വീണ്ടും അതേമാതിരി ഇണ്ട് അപ്പൊനി
വ വായെല് മുറി മുറിവാ
മുറിവല്ല മുറിവായിട്ടൊന്നുല്ല വേദനയാണ് ഇള്ളേ പല്ലിനൊക്കെ വേദനുണ്ട് പറഞ്ഞണ്ട് കടിച്ച്മിച്ച് തിന്നാനൊന്നും കൈയ്യൂല ആദ്യ ഒരുവട്ടം സർജറി ചെയ്തോണ്ട് തന്നെ
ആഹ്
അപിന്നെ
ആഹ് ഒരിക്കെ സർജറി കഴിഞ്ഞതാല്ലേ
ഉം ഒരിക്ക കയിഞ്ഞതാണ് അപ്പ ലൂസായിക്കളാ ജ്യൂസുകളാണ് അധികോ കയിക്ക പിന്നെ അല്ലേ നല്ലോണ്ണം വേവിച്ച ഭക്ഷണങ്ങളൊക്കെ എരിവള്ളൊന്നും പറ്റൂല തിന്നാൻ കഴിയൂല മുറിവു ഇതായിട്ട് മുറിവല്ല ഇങ്ങക്ക് ആ ഓപ്പറേഷൻ ചെയ്തോട്ത്ത് ഫുഡ് തൊലിയൊന്നും ശരിക്കിതായിട്ട് വരാതെ
ആഹ്
റെഡിയായിട്ട് വന്നില്ല അപ്പ ഭയങ്കര എരിച്ചില എന്ത് കഴിച്ചാലും
ആഹ്
മ്മ് ഭക്ഷണം തീരെ കഴിക്കാൻ അപ്പൊക്കെ ജ്യൂസാ ആദ്യം വന്നത് ഇപ്പം നാല് വർഷായി അതിപ്പം റെഡി ആയി വന്നീനി പിന്നിപ്പ രണ്ടാമത് ഇണ്ട് പറഞ്ഞോണ്ട് അപ്പ ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കും അപ്പൊ കൊറച്ചീച്ച കഴിക്കും ഇപ്പ സർജറി വേണന്നൊക്കെ പറഞീന്നു അപ്പോ ഹോസ്പിറ്റലില് പോയി അഡ്മിറ്റായൊക്കെ ചെയ്തിരുന്നു പക്ഷെ അപ്പെന്താ വെച്ചാല് വല്യ സർജറിയാണ് അപ്പം സർജറിന്റെ അതൊക്കെ പറഞ്ഞപ്പള് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് അപ്പഞ്ഞിപ്പ ഈ നീച്ച് നട കൂടി ഇല്ലാതാവുന്നുള്ളതിലെ വല്യ സർ
എന്താ അനസ്തേഷ്യയൊക്കെ കൊടുക്കുമ്പള്ള ബുദ്ധിമുട്ടാ പ്രായായ നല്ല പ്രായണ്ടോ
ആഹ് പ്രായണ്ട് എൺപത് വയസ്സ് കഴിഞ്ണ് അപ്പം നല്ല പ്രായണ്ട് ആരോഗ്യം വളരെ കൊറവല്ലേ
മ്മ് അനസ്തേഷ്യക്ക് കൊടുക്കുമ്പള്ള ബുദ്ധിമുട്ടായിരിക്കുല്ലേ
ആഹ് അനസ്തേഷ്യയൊന്നും കൊടുത്താ പിന്നെ ബോധം തെളിയോന്ന് പറയാൻ പറ്റില്ലാർഞ്ഞാണ്ട് പിന്നെ സർജറി ചെയ്യാണെങ്കി തന്നെ അവിടുന്നൊക്കെ കഷ്ണം ഒയിവാക്കണം അപ്പവിടെ വേറെ ഇതാക്കി വെക്കണം അതിനൊക്കെ രണ്ട് മൂന്ന് സർജറി വേണം പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും കൈയ്യൂല അങ്ങനെയൊക്കെ പറഞ്ഞപ്പ പിന്നെ
ഇത് ഇത് ചെയ്ത പിന്നെ ഭക്ഷണം കയിക്കാൻ കഴിയ്യൂല
ഊം ഉം ചെയ്താ പിന്നെ ഭക്ഷണൊന്നും കഴിക്കാൻ കഴിയൂല പിന്നെ അഹ് റെഡി ആയി വരണം അയിന് കുറേ സമയെടുക്കും പിന്നെ കൊ ആഹ് ഇവിടെ കൊല്ലിയിലൊക്കെ ഹോളിട്ടാണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത്ര റിസ്ക് ഉള്ള ഒന്നും ഞങ്ങളറിയില്ലായിരുന്നു ഉം
ആഹ്
അങ്ങനെ ഓപ്പറേഷൻ ചെയ്താണ്ട് ഭക്ഷണം, വെള്ളക്കെ അയ്ൽ കൊടുക്കേണ്ടി വരും
മൂക്ക് കൂടെ പൈപ്പ്ടണം ഓക്സിജൻ കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റടയ്നിം പറഞ്ഞത്
ആഹ്
അപ്പൊ പിന്നെ ഞങ്ങളറിയില്ലേന് അതൊന്നും അത്രയും സീരിയസള്ള കാര്യന്നും അറിയില്ലേനിം
അല്ല എവിടെ എവിടെ കാണിച്ചപ്പള ഇങ്ങനെയൊക്കെ പറഞ്ഞത്
മെഡിക്കൽ കോളേജ് കാണിച്ചപ്പോന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റിലാണ്ള്ളത്പ്പോ
ആഹ്
അപ്പം അവിടന്ന്ന്നെ ചെയ്യാന്ന് പറഞ് സർജറി ചെയ്യാന്ന് പറഞ് അങ്ങനെ ഭയങ്കര റിസ്ക്ള്ളായപ്പോ പിന്നെ
ഓലിപ്പോ ഇതൊക്കെ എടുത്ത് നോക്കിയപ്പോളേക്കല്ല് ഇങ്ങനെതുള്ളത് പറഞ്ഞെ
ആ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുവല്ലോ നമ്മള് അപ്പംമ്മള്
ആഹ്
അപ്പോളാണ് ഓല് ഇതൊക്കെ പറയുന്നത് സമ്മതപത്രം കൊടുക്കുമ്പോളാണ് ചെയ്യ ചോയിക്കുമ്പോളാണ് ഇതൊക്കെ ഇത്ര റിസ്ക്ള്ളൊക്കെ ഓല് പറയണത്
ഇല്ല
അയിൻ്റെ മുന്നൊന്നും പറഞ്ഞില്ല സർജറി വേണന്ന് പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും പറഞ്ഞില്ല അയിന് അപ്പൊ എല്ലാത്തിനും ഒരുങ്ങി പോവും ആഹ് അങ്ങനെയാണെങ്കി ചെയ്യണം എന്താണ് ചെയ്യ വേണ്ടേെന്നുള്ള പ്രായായും ഇതും കൂടായിട്ട്
ആഹ്
പ്രായയില്ലേ അപ്പൊ ശരിക്ക് റിക്കവറായി വരണങ്കില് കുറെ ബുദ്ധിമുട്ടാണ് ചിലപ്പോന്നും പറയാൻ പറ്റൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടണ്ട് അവിടെ പ്രായം കുറഞ്ഞൊരാള് ചെയ്തിട്ട് അയാള് പറയണ്ട് നിനിക്ക് നാപ്പത്തെട്ട് ട്ട് വയസായിട്ടുള്ളു പക്ഷെ അയാളന്നെ ചെയ്തിട്ട് ആകെ ബുദ്ധിമുട്ടായി ൻ്റെ മക്കളെയൊക്കെ കണ്ടിട്ട് മക്കക്കൊക്കെ കണ്ടിട്ട് ബോധം കെട്ട് വീണ് അങ്ങനെയൊക്കെ പറഞ്ഞേ കേട്ടപ്പളേ അയാള് നാപ്പസായിയാണ് ഐ സി യുൽ ഇതുവരെ പൊർത്ത്ക്ക് ആക്കിയില്ല അയാളെന്ന്
ഉം അയാള് ബോധം തെളിഞ്ഞില്ലേ
ബോധം തെളിഞ്ഞൊക്കെ ചെയ്തന് പക്ഷേ
ഉം
മുറിവുണങ്ങിയില്ല മുറിവ് വ വായലല്ലേ അപ്പോ അവിടുന്ന് ഒഴിവാക്കിയാ തന്നെ പിന്നെ അവിടെ ഒരു പ്രശ്നം വെച്ച് ഒക്കെ വേണ്ടേ അതന്നും റെഡിയയില്ല എന്നും ഞാൻ ക്ലീൻ ചെയ്യണം അപ്പോ ഞാൻ തുറന്നിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പൊ ആ ഇതൊക്കെ വേണ കേട്ടപ്പളെ ഇനിപ്പോ നമ്മളതും കൂടി ചെയ്തുണ്ടെങ്കിൽ അതേ അവസ്ഥല്ലെ വരിയ വായല്
ഇപ്പം വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും
ഉം ഇപ്പ ബുദ്ധിമുട്ടൊന്നുല്ല ഭക്ഷണം കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടണ്ടന്നള്ളു അയിന് ജൂസാക്കിയൊക്കെ കൊടുത് എറ്റെങ്കിലും കഴിക്കുക.
എരിവ് കുറഞ്ഞ ഭക്ഷണംമൊക്കെ ആവുമ്പോൾ കുറച്ചീച്ച നല്ലവണ്ണം വേവിച്ചാലൊക്കെ ഇപ്പൾ കഴിക്കാം. പക്ഷെ സർജറി ചെയ്തപ്പ അവും കൂടിയും കഴിക്കണില്ല അതേപലെ.
ഉം.
അപ്പൊ നീച്ച നടക്കുകൊക്കെ ചെയ്യും. ഓ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കും.
ആഹ അപ്പ സർജറി കഴിഞ്ഞാ പിന്നെ അതിനൊന്നും കഴിയുല്ലല്ലോല്ലേ.
ഏ.
സർജറി ചെയ്താ പിന്നെ ഒന്നും കഴിയുല്ലല്ലോ അറ.
മും
കഴ്യൂല്ല പിന്നെപ്പത് രോഗി യാണ്ട് അവിടെ കടക്കും ഇതാ യാ പിന്നെ നമുക്ക് നീച്ച നടക്കാന എന്തിനുമൊക്കെ പറ്റും
നിങ്ങൾ ഓണാക്കിന
അപ്പൊ വേദന ഉണ്ടാവുമ്പോ ഇപ്പൊ എന്താ മരുന്നുണ്ടോ
ഏ വേദനക്കുള്ള ഗുളികുണ്ട് അത് കൊടുക്കും
ആഹ്
ഒന്നരാടം വെച്ച് വേദനക്കുള്ള ഗുളികയും പിന്നെ വിറ്റാമിന്റെ ഗുളിക അങ്ങനെ രണ്ട് സൈസ് ഗുളികണ്ട് അത് കൊടുക്കും വേദന ഉണ്ടാവല്ലോ വേദന ഉണ്ട് പല്ല വേദനയും ഇതൊക്കെയാണ് ഉള്ളത് മോണക്കും അന്ക്കൊക്കെ ആയിട്ടുള്ള
ഉം.
അയിന്റെ ഗുളി കൊടുക്കും ഗുളി കൊടുക്കുമ്പോ ഒരു ക്ഷീണം ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല അങ്ങനെ നീച്ച് നടക്കും
ആഹ് അവന അന്റെ കാര്യങ്ങൾ ചെയ്തു നടക്കാൻ കഴിയയാണെങ്കില് അയില്ല ഏറ്റും നല്ലത്
ഉം
വേറൊരാൾ നോക്കാ പർഞ്ഞ അതൊക്കെ കൊറച്ച ദിവസം നോക്കാനൊക്കെ എല്ലാരും ഉണ്ടാവും അത് അത് കഴിഞ്ഞാ പിന്നെ എല്ലാർക്കും ബുദ്ധിമുട്ടുകളും
ആഹ് പിന്നെ ആർക്കും കഴിയു ല
ഉം പിന്നെ കാരണം കോളേജിലൊക്കെ ആ ഐ സുൽ എന്തലൊക്കെ ആയാലുംകൊറെ നിക്കാനും വേണ്ട ആള് ആള്
ഉം അതന്നെ സ്കൂളൊക്കെ തുറന്നാകുമ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ കുട്ടികള്ക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ളല്ല
ഉം അല്ല ഇപ്പം ബുദ്ധിമുട്ട് അല്ലെ ഉമമാക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെയാണ് നല്ലത്
അതന്നെ അസുഖം വന്നാൽ പിന്നെ കഴിഞ്ഞ് അസുഖമ ഇല്ലാതെങ്ങനെ നോക്കി ഏതൊരിതായാലും നഞമ്മൾ നല്ലോണം ക്യാൻസറൊക്കെ
ശ്രദ്ധിക്കന്നല്ലേ ഇപ്പൊ ഫുള്ള് അത് നെ ഉള്ളൂ എന്താ ഇപ്പൊ ഇതൊക്കെ അയിന്റെ ഒക്കെ ഇത് ന്ന് അറിയില്ല എന്തുകൊ
അതെന്നെ ഓരോ നമ്മള ഭക്ഷണത്തിന്റെ തന്നെ ആയിരിക്കും എല്ലാ ഭക്ഷണത്തിലും മാലിം മായങ്ങളല്ലേ ചേർക്കണത് മായം ചേർക്കാത്ത ഭക്ഷണംല്ല നമ്മുക്കിപ്പോ കിട്ടണത് എല്ലാ ത്തിലും കെമിക്കൽ കൂട്ടിട്ടല്ല അല്ലെ കേട് വരാ
ഉം ഈയാഴ്ചയിൽ നമോട്ടക്ക രസം ഉണ്ടാവാനുള്ള അജിനോമോട്ടൊക്കെ ഭയങ്കരം കേടാണെന്ന് ഇങ്ങനെ പറയുന്നു
എങ്കി ആദ്യം വരും വറ്റിലൊക്കെ തിന്നിയതിന ആളാണ് നല്ലോണം വറ്റില്ലതെന്ന് പറയുന്നത്
ഉ അപ്പൊ അതിന്റെ ഭാഗം അതിന്റെ ഭാഗമായിട്ടാണോ
ഉം ഉമ്മക്കണ്ടും അതിന്റെ ഭാഗമായിട്ടാണ്ന്നാ പറഞ്ഞ വായൽ തന്നെ ആയതോണ്ട് വെറ്റില്ല തിന്നിട്ടുള്ള
ഉം അത്പ്പോ ചുണ്ണാ ചുണ്ണാമ്പോ അട
അയിന്റെ പ്രസ്
ഉം ഉം പ്പോക്കന എല്ലാം ജ്യൂസ് ആക്കി കൊടുക്കലാ
ഉം ജ്യൂസ് അടച്ച് കൊടുക്കും. പിന്ന ഭക്ഷണം അരി ഭക്ഷണംമൊക്കെ കുറച്ച് ചത്തിരി കയ്ക്കും കഴിക്കാൻ കയൂല അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലുംക്കെ ജ്യൂസ്ടിച്ച് കൊടുത്താല് ക്യാരറ്റ് ക്യാ കാരക്കേ എൾനീന്
ഉം
അങ്ങൊ കൊടുക്കും ഫ്രൂട്ട്സുകളൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കണം അച്ചയ്ക്ക് തിന്നായ്യുല
ഉം